ഹലോ
ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് ആഹ് കേക്കുന്നുണ്ട്
ആഹ് നിങ്ങൾ നേരത്തെ എന്തോ ഡ്രസ്സ് തയ്പ്പിക്കാൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ണ്ടായിരുന്നില്ലേ അതെന്തായി
അതെ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്
അതെ എങ്ങനത്തെ ഡിസൈനാണ് നിങ്ങൾ നോക്കുന്നെ
അത് ഒരു ഫ്രോക്ക് ടൈപ്പ ആയിട്ട് ഉം നല്ല ഫ്ലെയറൊക്കെ വെച്ചിട്ടുളെ
അങ്ങനെ നിങ്ങള് തയ്ക്കുവോ
ഞാന് അങ്ങനെ തയ്ക്കൂല ചെറുതായിട്ടൊന്ന് ഷെയ്പിയ്യ ഇങ്ങൊക്കെ ചെയ്യള്ളൂ അല്ല
അതെ അ ആ അതെല്ലെ അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിട്ടൊക്കെ പോയിഞ്ഞിയോ
ആഹ് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഉം ഉം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് മുമ്പ് സാഹചര്യം പ പറ്റിട്ടില്ലാ വടെ പോർത്തേക്ക്
ആഹ് ആഹ് ആഹ്
നീ പോവണം ന്ന്ണ്ട് ഉം പോയിട്ട് എഹ് സ്വന്തം സ്റ്റിച്ചെയ്തിട്ട് ടാനാണ് ആഗ്രഹം.
ആഹ് അതെല്ലെ നമക്ക് നമ്മടെ നിങ്ങള്പ്പൊ നിങ്ങൾടെ കയ് വിനെ കണ്ടെത്തി ഉം അത്പോലെ നമ്മളെ കഴവിനെക്കെ കണ്ടെത്തി അതുകൊണ്ട് നമ്മള് എവ്ടെങ്കിലൊക്കെ എത്തിപ്പെടും. ഇതെനിക്കൊന്നും കയ്യൂലാന്ന് പർഞ്ന്നാല് എവിടെത്തൂല.
അതെ എവിടെത്തൂല.
ഉം അതെയതെ എന്നിട്ട്. ആഹ് ഓഹ് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കയ്ച്ചിട്ട് ങ്ങനെ കെടക്കാൻ വേണ്ടിട്ട് നിക്കാര്ന്നു. സമയൊരുപാടായാലോ അപ്പൊങ്ങനെ കെടക്കാൻ
ക്കൊ നിങ്ങള്
ഏഹ് ആഹ് കെടക്കും പക്ഷേ ഒറങ്ങൂല കെടക്കൊള്ളു.
ഓഹ് അങ്ങനെ കെടന്ന് ങ്ങനെ വെർതെ ഇരിക്കുവായ്രിക്കും.
ആഹ് ആഹ് അതെ യതെ.
ആഹ്
പിന്നെ അത്പോലെ തന്നെ ഇപ്പൊ ഫോണ്നും ഇപ്പ നമ്മടെ ഡിജി റ്റലില്ലെ പ്പോ ഈ ഫോണ്, കമ്പ്യൂട്ടർ ഇതൊക്കപ്പൊ കൊറേ ആൾക്കാര് നല്ലതിനും മോശ പ്പെട്ട കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു നല്ലത് ന്നൊക്കെ പർഞ്ഞാല് ഇപ്പൊ പഠിക്കാം വേണ്ടീട്ട് അങ്ങനെ പല പല ആവശ്യങ്ങളാ. മോശപ്പെട്ടതൊക്കെ പറയുമ്പോ ദുരുപയോഗം ചെയ്യ്ണ്ട് കൊറേ ആൾക്കാര്.
ദുരുപയോഗം ചെയ്യ്ന്ന്ണ്ട്.
ആഹ് അപ്പൊ ആ ഒര് തിനെ കുർച്ച് നിങ്ങൾക്കെന്താ പറയാള്ളത്?
എന്താന്ന് പറയാള്ളേച്ചാല് ഫോണ്ന്ന് വെച്ചാല് നല്ലതും ചെയ്യമ്മക്ക് എല്ലതും അമ്മക്കതീന്നന്നെ ചെയ്യാ പക്ഷെ ഒരോ കു ചെറ്യേ മക്കളാണ് തില് ഇന്താവ് ണത്. ഈ തിലേക്കൊക്കെ കയറി വെര്ന്നത്. ആഹ് ചെറ്യേ ചെറ്യേ ഒന്നും അറിയാത്തെ ആഹ് ഇപ് എയ് ആയ്ക്കൂടെ കൊറോണ വന്നത്രോട് കൂടി കുട്ട്യാളൊന്നായ്റ്റ് ഫോണിലെന്നാണ് പ്പൊ.
ആഹ് പ്പൊ കൊറേ പേര് യൂട്യൂബ് അങ്ങനെ പല കാര്യങ്ങളും തൊടങ്ങീറ്റ് ഫോണിലാണ്ട് നിന്ന് പോയി.
ആഹ് പിന്നെ അവരെ പഠിപ്പും അങ്ങനെ തെന്നെ ഏകദേശ് ശായിറ്റ്ണ്ട് അപ്പൊ പിന്നെ അത് ആ ഒരു കാരണം പർഞ്ഞിട്ട് ഫോണ് കൂടുതല് യൂസെയ്യാണവരൊക്കെ.
അതെ യതെ ഇപ്പൊ സ്കൂളുകളില് പി ഡി എഫ് ണ്ട് അങ്ങനെ ഒരോന്ന് പർഞ്ഞിട്ട് ഫോണ് ങ്ങനെ കൂടുതലായ്ട്ട് ഉപയോഗിക്കാണ്.
അതെ പ്പൊ ഏഹ് ഏഹ് ആദ്യൊക്കെ നമ്മളൊക്കെ പഠിച്ച്നന്ന് എഴ്താനൊക്കെള്ളതവ്ട് ന്നന്നെ ബോഡിലൊക്കെയ്തീട്ട് ങ്ങനെ അമ്മക്ക് പർഞ്ഞ് തെര്ലൊക്കേനി ഇപ്പ ങ്ങനെല്ല ഇപ്പൊ പി ഡി എഫായിട്ട് ങ്ങനെ വിട്ട് കൊട്ക്കാണ് അത് അമ്മള് ഫോണില് നോ ക്കീട്ട് എയ്തി ട്ക്കാണ് ചെയ്യ്ന്നത്.
അതെ അതെ അതെ അതെ പിന്നെ അത്പോൽതന്നെ പക്ഷെ ഫോണിന് ഇത്രേം ദുരുപയോഗങ്ങൾ ഇണ്ടെങ്കിലും നല്ല വശങ്ങളുണ്ട് ഇപ്പൊ കുട്ടികള് പഠിക്കാൻ വേണ്ടീട്ട് ചാറ്റ് ജീ പീ ട്ടി, ഗൂഗിൾ അങ്ങനെ കൊറേ ആപ്പ്കൾ ഉപയോഗിച്ച് പെട്ടെന്ന് എന്ത് നമുക്ക് എന്ത് സംശയം എന്തൊക്കെ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഫോണിനോട് ചോയ്ച്ചാല് ആ സെക്കഡിനുള്ളിൽ കിട്ടും നമുക്ക് മറുപടി
അത് കിട്ടും അതെ സ്പോർട്ടില് കിട്ട്ണ്ണ ഒര് ഇതാണ് അത് അങ്ങനെ നോ ക്കാണെങ്കില് വള എന്താ ഉപകാരാണേണും സി
അത് നമ്മള് എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും
അതാണ് നമ്മള് ഉപയോഗിക്ക്ണേന് അൻസരിച്ചിരിക്കും ഇതൊക്കെ
അതെ അതെ ശെരിയാണ്
ഉം ഉം
ആഹ് അത് അമ്മളതില് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇരിക്ക ആഹ് അഹ് ആഹ് അതെ എന്നിട്ട് ആഹ് ആഹ് പറയ് മഴ ഇപ്പം ഇല്ലാ ഇണ്ടായിര്ന്നു കേക്ക്ന്നില്ലേ
ആഹ് അങ്ങനെ അത് ശരി ഇബടെതാപ്പൊ പെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ആഹ് ആഹ് അതെ
ഇപ്പൊ മഴയൊന്നും ആഹ് അതെ ഏറ്റവും കൂടുതൽ മാർക്കും കൂടി വേണം ഉം ഉം ഇപ്പൊ മഴയൊന്നുല്ല പിന്നേ പിന്നെ നിങ്ങക്ക് എന്താ നിങ്ങള് നന്നായിട്ട് കൃഷി ചെയ്യുന്ന് ഞാൻ കേട്ടിട്ട്ണ്ടായിരുന്നു അപ്പൊ നിങ്ങള് നിങ്ങളെ കൃഷിയൊക്കെ ഇപ്പഎന്തായി നിങ്ങളിപ്പൊ അതിനെ പരിപാലി ക്കാറ്ണ്ടോ
ഓഹ് നല്ലോണ്ണം പരിപാലിക്കാറ്ണ്ട് പിന്നെ വെള്ളം ഒഴിക്കലും ന്താ വളങ്ങള് മറ്റെ ചാണകം അങ്ങൻത്തെ വളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഏഹ് ആഹ് ചെകിരി ചോറ് അങ്ങൻതെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നോക്കാറ്ണ്ട് പിന്നെ കീടനാശിനികളൊന്നും ഉപയോഗിക്കാറില്ല അയ്ക്ക്
ഉം ഉം ഉം അത്‌ നിങ്ങളങ്ങനെ ഇണ്ടാക്ക്ന്നോണ്ടെന്നെ ഒരുപാട് കാര്യേകാരം കാരണം നമുക്ക് പൊറത്ത്ന്നൊന്നും ഭക്ഷ് ഏഹ് പച്ചക്കറിയൊന്നും വാങ്ങണ്ട ആവിശ്യം വെര്ല്ലല്ലോ ഇങ്ങനെതന്നെ അധികോം കി
ഏയ് ഇല്ലാ ഒക് ആഹ് അതെ ഒക്കെ മ്മള് ഇണ്ടാക്കീട്ട് നമ്മളെന്നെ കഴിക്കുമ്പൊ അതൊരു വേറൊര്
അതെ അതൊരു ഫ്രഷേയ്കാരം
അതെ
ആഹ് ന്നെ അപ്പൊ അതെന്നേണ് അതെ നമ്മക്ക് തന്നെ ഒരു സന്തോഷായിരി അത് വെച്ച് നമ്മള് വളർന്ന് കണ്ട് നമ്മള് ക്കും അത് വെച്ച് നമ്മള് വളർന്ന് കണ്ട് നമ്മളത് എട്ത്ത് കഴിക്കുമ്പഴ് നമ്മള് അധ്വാനിച്ച് ഇണ്ടാക്ക്ന്നതിന് കൊർച്ച് രു ചി ന്നൊക്കെ പറയുന്ന പോലെ
ആഹ് അതന്നെയാ അത് പൊർത്ത്ന്ന് എത്ര വാങ്ങി കഴിച്ചാലും ആ ഒരു ഒരു രുചിം ഇതൊന്നും കി കിട്ടൂല ഞമ്മള് ഇണ്ടാക്കി കുക്കെ യ്തഅത് കുക്ക് ചെയ്ത് കഴിക്കുമ്പൊള്ളത്
ആഹ് അതെ അതെ അതെ ആഹ്. അതുപോലെ തന്നെ എന്താ നിങ്ങള് പോയിട്ത്ത് ഹലോ
ആഹ് ഹലോ കേ
അഹ് ആഹ് അതുപോലെ തന്നെ നിങ്ങള് ഈ അടുത്തൊരു ന്യൂസ് കേട്ടിട്ടു ട്ടുകളും അതേപോലെ മറ്റൊരു സ്ത്രീ കേ കേൾക്കുന്നില്ലേ?
കേക്കുന്നില്ല ഒന്ന് ഒന്നുകൂടി പറയാവൊ. ഹലോ ആഹ് ആഹ് കു കുഞ്ഞു പറഞ്ഞോ
ഇല്ലേ
ആഹ് ഇപ്പ കേക്ക്ന്ന്ണ്ട്.
ആഹ് ഇപ്പൊ നിങ്ങള് ന്യൂസിലൊക്കെ കേട്ടിട്ട്ണ്ടായിരുന്നില്ലെ ഒരു സ്ത്രീ എന്താ രണ്ടാനച്ഛനും കൂടെ അതിൻ്റെ കുഞ്ഞിനെ അൻപത്തൊന്ന് മുറികളും അതുപോലെ മറ്റൊരു സ്ത്രീ എന്താ ഏഹ് ബാത്രൂമ്ന്ന് ആഹ് കുട്ടിനെ എന്താ സ്വന്തം പ്രസവിച്ചാണ്ട് ജനലിൽ ന്ന്ട്ട് പൊറത്തേക് വലിച്ചെറിഞ്ഞ സ് അതെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ?
എന്താ ഇപ്പത്തെ ഓരോര്ത്തര്ടെ അമ്മമാരുടെ ഒരു ക്രൂര സ്വഭാവമാണത്. ഉം എല്ലാരും അന്ന്അ അങ്ങനെയല്ല പക്ഷെങ്കില് ചെലസ്ത്രീകള്പ്പതിനായിറ്റ് അവനാന്റെ എന്താ കാര്യങ്ങൾ ക്ക് ‌മാത്രം മുൻഗണനനൽകാണ്. ഏഹ് അതോണ്ടാണത് ആഹ് അവരെപ റ്റിയൊന്നും ആലോയ്ക്കുന്നില്ല.
ഇല്ലഇല്ല ഇപ്പൊ ഓരോസ്ത്രീകളും വഴിപാടുകളും ഓരോകാര്യങ്ങളായിട്ട് കുഞ്ഞിന് വേണ്ടിതേടുമ്പോ ഇത് വൽച്ചെറ്യാണ് എന്നാപിന്നെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ വേണ്ടവർക്ക് നൽക്ക.
കൊടുത്താമതി അത് ചെയ്യൂല അത് ചെയ്താപിന്നെല്ലാരും അറിഞ്ഞ് അങ്ങനെവിഷയങ്ങളൊക്കാവുലെന്ന്കെര്‌ തിട്ടാവാംഎന്താന്നറിയില്ല.
ആഹ് അതെഅതെഅതെഅതൊണ്ടെന്നാണ്അല്ലേല് അല്ലാണ്ടെന്താ. ഇപ്പോ സ്ത്രീകളൊക്കൊരുപാട് മാറി ട്‌ണ്ട് ഏഹ്
അതെപണ്ട് നമ്മളെ അമ്മമാരൊക്കെ എങ്ങനെയനമ്മളെനോ ക്ക്യതാണ് ഇപ്പൊ ഇപ്പത്തെ കാലഘട്ടം ഇങ്ങനാണ്.
അങ്ങനേണ് എല്ലാരും അങ്ങനെയാണ്ന്നല്ല എന്നാലും ഒരുപാട്പേരിങ്ങനെള്ളവര്ണ്ട്.
ഇപ്പ അധികം ന്യൂസും നമ്മളിതാണ് കേക്ക്‌ണത്. ഇങ്ങനെ കൊൽ കൊലപാതകായിട്ടും വേറെന്തെലൊക്കായിട്ട്.
അതെ അതെ അതെ ഇപ്പോ ഇതിനൊക്കെ തക്കതാട്ട് നിയമ നടപടി ഇണ്ടെങ്കിലും ഇതൊക്കെ വർദ്ധിച്ച് വര്ന്ന്ണ്ട്. അപ്പൊ ഇതിനൊക്കെ കൊടുക്കേണ്ടത് വധശിക്ഷതന്നെയേണ്ന്നാണ് എന്റെരുഅഭി
വധശിക്ഷ എന്റെതും അങ്ങൻതന്നെണ് വധശിക്ഷന്നെകൊടുക്കണം. ആഹ് ഇങ്ങനെ ചെയ്തിട്ട്ണ്ടെങ്കി പിന്നിം ഇതേപോലെ നിയമം അതെ നിയമം ഇഞ്ഞി ഇഞ്ഞും മാറ്റിട്ടില്ലാന്ന്ണ്ടെങ്കി ഇഞ്ഞുങ്ങൻ തന്നെസംഭവിക്കും കാരണം നിയമത്തിനേ ആർക്കൊരു പേടി ഇല്ലാതായിരിക്ക്‌ണ്. അപ്പം നല്ല സ്ട്രോങ്ങായിട്ടുള്ള നിയമം കൊണ്ടുവന്നാ മാത്രേഇത് നട കൊള്ളു
അതെ എന്ത് തെറ്റ് ചെയ്താലും ജയിലിലേക്ക് കൊണ്ടുപോവാ അവിടുന്ന് ഭക്ഷണം കഴിക്ക തടിക്ക ആ ഒരു രീതി ഒരു സുഖവാസം പോലായിട്ട്ണ്ട് ആഹ് അപ്പോ
പ്രശ്നല്ല ഏഹ് ഇത് അതൊക്കെ കഴിഞ്ഞും എന്തും ചെയ്യാന്നുള്ളൊരു
അതെ ആഹ് അപ്പൊ ഇതിനെ ക്കെ ഒരു വധശിക്ഷ ആ ഒരു രീതിയിലേക്ക് കൊണ്ടന്നാ തന്നെ നമ്മുടെ സമൂഹത്തില് കൊറേ പ്രശ്നങ്ങള് തീരും.
അതെ അ
ഉം ആതെ അങ്ങനെ
ആഹ്
എന്നിട്ട് പറയു
പിന്നെ മൂവി ഒക്കെ കാണാറുണ്ടോ സിനിമയൊക്കെ കാണാറുണ്ടോ?
ഞാന് സിനിമ കാണും പക്ഷെ സിനിമയോട് ഇക്കത്ര താല്പര്യല്ല. എന്നാലും കാണും കൊഴപ്പല്ലാത്ത രീതീലൊക്കായിട്ട്.
ഓ ഓ ഏത് സിനിമയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതുവരെ കണ്ടതില്
എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമാന്ന് പറയുന്നത് എന്താ ലോകയാണ്.
തന്നെ അതില് കഥ എന്തേയ്നു
കഥയെന്തെന്നോയ്ച്ചാല് ഒരു സ്ത്രീ ആ സ്ത്രീ എന്നിട്ട് എന്താ ഒരു ഒരു സൂപ്പർ പവർ കിട്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ളൊരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് എന്തും എ പ്പോഴും ചേഞ്ചാക്കാന്ന്ള്ള രീതിയില് ചോരയ്ക്കാരം കുടിക്ക അങ്ങനത്തെരീ ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് തീർച്ചയായും കണ്ടിരിക്കാനുണ്ട്
ആഹ് പ്രേതത്തിന്റെ പോലത്തുള്ളതാ പടാണോ പ്രേതത്തിന്റെ പോലത്തുള്ള പടാണോയ്ച്ചാ
പ്രേതത്തിന്റെ പോലണ്ന്നല്ല പിന്നെ പക്ഷെ ഒരു പ്രത്യേക ഒരു പവറ് കിട്ടിയ ഒരു സ്ത്രീയുടെ അങ്ങനത്തെ കഥയാണ് ഒരു കോമഡി എന്റർടൈൻമെന് അങ്ങനെ മൊത്തത്തിലുള്ള ഉൾപ്പെട്ടിട്ടുള്ളതാണ്
അതെ അ ചോര കുടിക്കാന്ന് പറഞ്ഞപ്പോ ഞാന് കര്തിയപം
ആഹ് ആഹ് ആഹ് അല്ല പേടിയുവാണ് അതിങ്ങനെ കാണുംമ്പട്ടോ ചോരൊക്കങ്ങനെ കുടിക്കണൊക്കെ കാണുമ്പോള് പേടിയുണ്ട്
അതെ ആഹ് എന്നാലും പണ്ടത്തെ ആ സിനിമകൾക്ക് ഒപ്പത്തൂണ്ടാവില്ല
ആഹ് അതെ അതെ അത് എത്തൂല പണ്ടത്തെ എന്നാ ശെരിട്ടോ ഞാൻ പിന്നെ വിളിക്കേ
ആഹ് ഓക്കെ ഓക്കെ
ആഹ് ഓക്കെ ശരി